ആ വിശേഷങ്ങള് സുഖായിട്ടിരിക്കുന്നല്ലോ. ആ ആ കേക്കുന്നില്ല, കൊറ ആയല്ലോ നിന്നെ നി മറ്റേ ഫോണിൽ എന്താ വിളിച്ചിട്ട് കിട്ടാത്തത്.
ആ അതില് റേഞ്ച് കൊറവാ എന്തൊക്കെയെ പ്രശ്നങ്ങള്. ഫോണ് കേടു വന്ന മാതിരി ഒന്നും പറ്റുന്നില്ല. അപ്പൊ ഞാനി ഫോണ് ഇപ്പൊ ഒരു മണിക്കൂറിന് അങ്ങനെയെങ്കില് എനിക്ക് കൊറെ ആൾക്ക് വിളിക്കാണ്ട് കൊറെ വിശേഷങ്ങള്. തിരക്കാണ്ട് ഫോണി
ചേച്ചി നമ്മള് അയച്ചിട്ട് എന്താണ് കിട്ടുന്നില്ല. നിന്ന ഒന്ന് നിന്നോടൊന്ന് സം സംസാരിക്കാൻ കൂടി സമ സമയം കിട്ടുന്നില്ല. ഞാൻ വിചാരിക്കാൻ ചെയ്തത് എന്തോ പറ്റിയതാന്ന്. പിന്നെ കൊറ പ്രശ്നങ്ങള് ഞാ നി പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ.
സ്കൂളിച്ചേർ ക്കാൻ പോയി. അങ്ങനെ ഇന്ന് ഫുൾ തിരക്കായിരുന്നു ക്ലാ ആ.
അല്ല ഇ ആറാം ക്ലാസ്സിൽ ആറാം തീയതി എന്തേ ക്ലാസ്സ് തുടങ്ങുവാണല്ലോ. അല്ലെ ആ ഇന്ന് നാത്തൂ ന്റെ മോളും ഉണ്ട് അവൾക്കും ആറാം ക്ലാസ്. ആറാം തീയതി ക്ലാസ് തുടങ്ങുകയാണ്.
ആ അപ്പ ആ കിട്ടിന്ന് ചേർത്ത് വൈകുന്നേരം വരെ അത് തന്നെയാണ്. മാമിളപ്പണിക്കയൊരുങ്ങി.
ആ അതാ ഒരുപാട് സമയമേ പോവും. എന്തായാലും കിട്ടിയല്ലോ സമാധാ എന്തെങ്കിലും പൈസ കൊടു ക്കേണ്ടി വന്നോ അങ്ങനൊക്കെ ഉണ്ടോ എനിക്കറിയത്
ഇല്ല ആഹ് ഇത് നമ്മള ആഹ് ആയിത് ആഹ് ചെറിയൊരു ഫീസ് എല്ലാ എല്ലാ ഇള്ള മാതിരി ചെറിയൊരു ഫീസ് ഉണ്ട് അത് മൊത് മൊത്തം എല്ലാവര്ക്കും കൊടുക്കണതല്ലേ
ആഹ് എല്ലാവരും കൊടുക്കണമെന്ന് തോന്നുന്നു അങ്ങനെ എനിക്കറിയത്തില്ല നമ്മളൊക്കെ പഠിക്കാൻ പറ്റ്
പൊതുവെ പിന്നെ ഞാൻ ഫീസ് കൊടുത്ത് കാണ്ട് പിന്നെ അങ്ങനെ ജോയിൻ ആവണ്. പോയി ഞാൻ ജോയിൻ ഞാൻ ചേർന്ന അന്ന് മുതലേ ഉണ്ടല്ലോ നമുക്ക്
ഉം ഉം ഉണ്ട് ഉണ്ട് ഉണ്ട്. ണ്ടെ അതാ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ പൈസ എന്ത്‌രായാലും നമ്മള് കൊടുത്തേ പറ്റത്തൊള്ളൂ. ആഹ് അതാണ് ഏഹ് എന്ത്യേ മക്കള് മോള് എളെയാളെന്ത്യേ അനക്കോന്നും ഇല്ലല്ലോ കേക്
ഹ എളേ മ അത് തന്നെ അപ്പൊ ഒര്ങ്ങ്ന്ന് ന്നപ്പൊ ന്ന വേഗം ഫോണ് മേടിച് ച്ചെവിടുന്ന കണ്ടേ അപ്പൊ പൊറത്ത് പോയി കളി ഉം കളിച്ചാ പോയിക്കണ് ആഹ് വരുമ്പത്തിന് വേഗം തീർക്കട്ടെ
മഴയുണ്ടോ അവിടെ ഞങ്ങൾക്കിവിടെ രാവിലെ തൊട്ട് ട്ട് ഇതുവരേ മഴയ ആഹ് ആ വാർത്തയില് തിങ്കളാഴ്ച തൊ പെരും മഴയാന്നല്ലേ പറഞ്ഞെ ക്കണത് ആഹ് ആഹ് ഇവിടെ നല്ല മഴയാരുന്ന് കേട്ടാ രാവിലെ മോള് സ്കൂളി പോയപ്പ എന്തായാലും മഴ തൊടങ്ങിയില്ല എന്നാലും ഒരു പത്ത് മണിയായിടം മുതല് ഇവിടെ ഇപ്പം ഇപ്പ താണ്ടേ ഇപ്പൊ ഇച്ചിരി നേരം ഒന്ന് നല്ല ഒരു തെളി ച്ചോണ്ട് ആഹ് മഴയുണ്ട് ആഹ് പിന്നെ എന്തായി കാര്യങ്ങള് ക്കെ എങ്ങനെ പോകുന്നു ഇപ്പൊ അതിലേക്ക് നോക്കല് ഒന്നുഇല്ലല്ലേ ഞാനും നോക്കലൊന്നുഇല്ല ഞാനും അത് അങ്ങനെ വിട്ടു പിന്നെ ഇക്ക ഇപ്പം ഏഹ് ഈ ഇരുപത്തിനാലാം തീയക്ക പോവും അതുവരെ തെരക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് പിന്നെ സമയൊന്നും കിട്ട്
അത് ഇനി വാണ്ട നമുക്ക് വേറെ എന്തേലുഒക്കെ നോക്കാം അത് ഇനി വാണ്ട അതിപ്പോ ഇനി ന് റ്റ് വെറുതെ നമ്മക്ക് പോയത്പ്പോയി ഇനിപ്പ പറഞ്ഞിട്ട് കാര്യല്ല അത്
നിന്റെ മറ്റേ സ്വർണ്ണം കിട്ടൂല്ലേ നിനക്ക്
അത് കിട്ടിയാ മതി അത് കിട്ടിയാ ഞാൻ ഗ്രൂപ്പ്ന്ന് ഞാനേ വേറൊരു കാര്യണ്ട് അതില് ആക്റ്റീവ് ആകണംന്ന് കരുത്ണ്ട് ഞാൻ പറയണ്ട്
ആഹ് പറയാ ആഹ് പ അത് തന്നെ നീ നിന്റെ സമയം പോലെ നീ അത് വിളിച്ചിട്ട് നമ്മക്ക് സംസാരിക്കാം കേട്
അത് നമ്മള ഒരു പഴേതാണ് അപ്പൊ ഞാന് നമക്ക് പറയാ നമുക്ക് ഒന്നും കൂടി അന്ന് അത് ഇതാക്കട്ടെ കുറച്ച് തെരക്ക്
ആഹ് എന്ന് വെച്ചാലേ നമ്മക്ക് ഇഞ്ഞി നഷ്ടങ്ങളൊന്നും വരാൻ പാടില്ല എന്നാല് നല്ല പോലെ കുറേ നാള് നിക്ക് ക്കണോന്നൊക്ക തോന്നുന്ന രീതില് ഒരു നമുക്ക് എന്തെങ്കിലൊക്കെ വേണോല്ലോ ആഹ് അങ്ങന്
വേറെം വരും ഇതില് അപ്പൊ ഇത് നമുക്ക് ഒഴിഞ്ഞ് ഇല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാം അത്പോലത്തത്
ച്ചാ വേറെ നമുക്ക് എന്താണ് നമുക്ക് നഷ്ടം വരികെ അല്ലെങ്കി എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങള് വരികെ അങ്ങനെയൊന്നും ചെയ്യാത്ത രീതിയില് നമുക്ക് വീട്ടിരുന്നോണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ ചെറുതായി ട്ടെങ്കിലും ഒരു വരുമാനം നമുക്ക് ഉണ്ടെങ്കി
അത്ണ്ട് അത്ണ്ട് നമ്മൾ ചെയ്തീന തന്നേണ് പക്ഷെ അത് നമ്മ് അപ്പൊ നല്ല നിലക്ക് പോകണം അതിന് ഇന്റെ കൂടെ നിന്നാ മതി ഇന്ക് ക്ക് കൊറെ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് അത് ചെയ്യാന്നുള്ളൊരു ഉം
ആഹ് അത് തന്നെ ഇപ്പൊ ഇക്കാക്ക പോയി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഞാനേ ഏഹ് കൊഴപ്പയില്ല ഞാന്
അതിന് ക്യാഷ് പണൊന്നും എറക്കണ്ട ആവശ്യല്ല അത് നമ്മള് ചെയ്ത് ബിനതാണ് അത് നമുക്കൊന്ന് നമ്മളതില് എന്റെ താഴെയായിട്ട് നമുക്ക് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് അതിന് ഒരാള് എന്നോട് പറഞ്ഞിക്കണ് വിളിച്ച്
പറഞ്ഞേക്കണ് ആഹ് അന്നല്ലോ ആമ എന്തായാലും അങ്ങനെ എങ്ങനെങ്കിലും ഒക്കെ നോക്കാം എന്തെങ്കിലുമ ഒക്കെ വെറുതെ ഇങ്ങന ഇന്ന് ഇരു ഇരുന്ന് മടുക്കാണ്.
ഇനിപ്പതില് കുറേ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നമുക്
ആഹ് ഇതന്ന് പറഞ്ഞാലേ നമ്മള് ഉദ്ദേശിച് ച്ച പോലെയൊന്നും അല്ലായിരുന്ന ട്ടോ കാര്യങ്ങളൊക്കെ.
ആഹ് അതിരുന്നു പക്ഷെ നല്ലതിലും പക്ഷെ ഇപ്പൊ ഓൽക്ക് ഓല് ഒൽ ക്ക് മാത്രം ലാഭംന്നുള്ള അപ്പൊ എല്ലാരും പോയി സാജിത സാജ് പറഞ്ഞില്ലേ അവരൊക്കെ നമ്മള മറ്റേ അവരൊക്കെ അവര് രൊന്നും ഒന്നും ഇല്ല ഉം അവരൊക്കെ എത്ര ബിസ് സ് ഇതാ കൊടുന്നേന്ന് നിങ്ങക്
ഉണ്ടെന്ന് ആഹ് അതാണ് പക്ഷെ അത് അത് എനിക്ക് തോന്നുന്നത് ഇതെ ക്കെ കൊണ്ട് തന്നെണ് മറ്റേ മറ്റേ അവരൊക്കെ എതിന്ന് മുൻകൂർ ഒഴിഞ്ഞിട്ട് നമ്മൾ മ റ്റതിലില്ലേ നീ എന്റെടുത്ത് ഇടയ്ക്ക് നോക്കാൻ പറയത്തില്ലോ അതില് അതില പ്പ.
അവിടെന്നും വല്ല ഓൽക്കൊക്കെ കിട്ടീണ് അവരൊക്കെ ഒഴിവാക്കിയതാണ്. ഇപ്പൊ ഭയങ്കര ഇതാണ് ഇപ്പ അതുപോലെയല്ല ഇത് ന ആഹ് അതില് ഇന്നെ എന്നും വിളിക്കും എന്നും വിളിക്കും.
ആഹ് എനിക്ക് മെസ്സേജ എനി. ക്ക് ഇങ്ങനെ അവര് സന്ദേശങ്ങളൊക്കെ ഇങ്ങന അയച്ചൊണ്ടിരിക്കുന്നത് അവരം പറ ഞാനോ അതിനകതുണ്ട് പിന്നെ അവര് വലിയ വലിയ കാര്യങ്ങളെ. ക്കെ പറയുന്ന നമ്മളെ കയ്യിൽ അതൊന്നും നിക്കൂല ഏഹ് പക്ഷെ അതൊക്കെ. ഒക്കെ നമ്മൾ ആക്കിയാലുണ്ടല്ലോ നമുക്ക് നല്ല ഇത്.
ഇന്നോട് പറഞ്ഞു ടീമൊക്കെ ആർക്കി തരാ ഒന്ന് കൂടുവോ എന്നൊക്കെ ചോയിച്ചു കൊറേ കൂടിക്ക്ണ്. ശമ്മളത്തെ എടുക്കാൻ വേണ്ടേ.
ആഹ് അതാണ് പ്രശ്നം.
നമ്മള ഈ ചെറു ചെറുത് ചെറുതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കാൻ.
അപ്പൊ എഴുപത്തിനാലോ മറ്റോ എഴുപത്തഞ്ചോണ്ടൊക്കെ ആയിട്ടുണ്ട് ട്ടാ. അപ്പൊ എനിക്ക് തോന്ന ഏകദേശം. ഒരു നാലായിരത്തോളം കിട്ടും നിനക്ക് അത് തീരുമ്പളേ.
ആഹ് ആഹ്.
അത കാരണം അതില് മൂന്നും ഫസ്റ്റില് വീണ്ടും ഒന്നൂടി എടുത്തില്ലേ? അതില് രണ്ടും അതില ഒന്നും അങ്ങനെ നാലായിരം നിനക്ക് കിട്ടും ഏകദേശം.
ഞങ്ങളാണ് ഇന്ന് ഒന്ന് ഇതല്ലാ അത്യാവശ്യം.
ക്ക വിശേഷങ്ങള് ചായൂടിയൊക്കെ കഴിഞ്ഞോ നിന്റെ?
ആഹ് ചായ കൂടിയോക്കെ കഴിഞ്ഞ് മക്കള് മോളന്ന് ക്ലാസ്സിന് പറഞ്ഞയച്ച്. അങ്ങനെ ഓരോ തെരക്കില്.
ആഹ് ച ആമു ആഹ് അത്ന്നെ വൈകുന്നേരം മദ്രസയുണ്ടോ?
ഇല്ല ഇല്ല രാവിലെന്നെ ഇല്ല ഇല്ല ഓൾക് രാവിൽക്കക്ക് രാവിലെന്നെ മദ്രാസ്.
ആഹ് ആഹ് ആ ഹ് അതന്നെ. ആഹ് ഇതില് എന്താണ് ആഹ് ച്ച മ്മ്
ചായ കുടിച്ചീലെ?
കുടിച്ചിട്ടില്ല ചായ ഇനി ഇടണം എന്ന വച്ചല്ലേ മോ ഓൾ വന്ന കഴിയുമ്പോ അവൾക്ക് ഇതിരി ചൊ ആ ഈ സമയത്ത് ഞങ്ങൾ ഇടലുള്ളൂ ട്ട. ന്നച്ചാൽ അതങ്ങനെ ശീലിച്ചു. പോയി ഞങ്ങളൊരു എന്താണ് മോള് സ്കൂള നിന്ന് വന്ന കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി ചോറ് കൊടുക്കും. അപ്പൊ പിന്നെ ചായ കുടിയുടെ. സമയത്ത് അവക്ക് ഞാൻ കൊടുക്കുന്നത് ചോറാണ് ചോറ് കഴിച്ചു കഴിഞ്ഞ പിന്നെ കുറച്ച് സ സമയം അവള എന്ത് ചെയ്യും അങ്ങനെ ഇങ്ങനെ എരിക്കെരിം. ക്കും അപ്പൊ പിന്നെ ഈ സമയത്ത് ഇച്ചിരി. ആഹ് അവന് ഇനി വരും വ്യാഴാഴ്ച വരും.
ആഹ്.
മ്മ് ഇനിയിപ്പം വ്യാഴാഴ്ചനഞ്ഞാലേ രണ്ട് പാ ശനിയുടെ അവധി അവർ ഒരാഴ്ച മുന്നേ കൊടുക്കണ് കാരണം കഴിഞ്ഞ സ്കൂള് തുറഞ്ഞ ജൂൺ ഒന്നിന് പോയത്. ട്ടും പിന്ന ഇതുവെയും വന്നില്ല.
ആഹ് അങ്ങനെ
ആഹ് അതുകൊണ്ടാണ് എന്താണ് ജൂണ് ഈ ജൂലൈ രണ്ടിന് ലീവ് കൊടുത്ത് മൂന്ന് നാല് ദിവസ ലീവേ കൊടുക്കുള്ളൂ പിന്നെ തിങ്കളാഴ്ച പോണം എങ്കിലും പോയിട്ട് അവന് ഇക്ക പോണേക്ക് ഒരാഴ്ച മുന്നേ കൊണ്ടുവന്ന് പോണേന് ഒരാഴ് ചെ എങ്കിൽ ഇക്കായൊപ്പം നിർത്താൻ വേണ്ടിയിട്ടേ മ്മ് മൊയതനടി ജൂലൈ ഇരുപതൊക്കെ ആവുമ്പോ അവനെ കൊണ്ടുവരണന്ന് പറയുന്നുണ്ട്. പോവാറായപ്പോ ഭയങ്കര വിഷമ പെട്ടെന്ന് ദിവസങ്ങള് പോയില്ലേ
ആഹ്
അതാ ആഹ, ആ, അതാണ് അത് അതൊരു ദിവ ദിവസം ചെല്ലുംന്തോറും ഭയങ്കര വിഷമം ഇവ ടൊള്ളപ്പം നമ്മളൊന്നും നമ്മളൊന്നും അറിയണ്ടായിരുന്നു ഒന്നും അറിയണ്ട അദ്ദേഹം സന്തോഷം എല്ലായിടത്തും പോവാനും വരാനും ഒക്കെ ഒരു ധൈര്യവും സന്തോഷവും
ഞങ്ങൾ അത് കൊൊണ്ട് അതൊക്കെ നിർ ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, ഉം ഒന്നില്ലെങ്കിലും വേണ്ട ഇല്ല നാട്ടില് മക്കളൊക്കെ നിക്ക അറിയുന്നത് അത് വേറൊരു സുഖം തന്നെയല്ലേ
ഇപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾക്ക് നിർത്തി കഴിഞ്ഞാലേ പിന്നെ അങ്ങോട്ട് കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നെ, കുട്ടികള് വളർന്നു വരുതേറും നമ്മുടെ ചെിലവള്
എന്തായാലും വേണ്ടില്ല ഇപ്പൊ
ഒന്നും ആവൂല, ഇപ്പോഴത്തക്കെ സാധിക്ക പറയണ ഇപ്പൊ നമുക്ക് വരവില്ല ഒക്കെ ചെലവാണ്. അപ്പൊ ഇങ്ങോട്ട് കിട്ടാനൊന്നു ഇല്ല ഒക്കെ ചെിലവാക്കല്ലേ. അപ്പൊ എന്താ വില ഒരു ദിവസം ഒരു ഇക്ക പറയണത് ഒരു അഞ്ഞൂറിന്റ നോട്ടെടുത്ത് കടയില് വെച്ചിട്ട് പിടികയ്ക്ക് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാ അതിനകത്ത് ഒന്നും
ഇല്ല ഇന്നിപ്പോൊ സ്കൂൾക്ക് നാലായിരം ആയ്യായിരം രൂപായി
അതാണ് ഇപ്പെ ഇത് ഇണ്ടാക്കാൻ എത്ര ദിവസം എടുക്കും ഇത് ഇണ്ടാക്കാൻ എന്ത് താവാണ് അല്ലെ കയ്ന്ന് പോക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാന് പിന്നവസാനം അവിടന്ന് ഇവിടന്നൊക്കെ വാങ്ങിച്ച് അത് ഇങ്ങനെ പോ പിന്നെ പോവാ അയക്കുമ്പോ അതിൽന്ന് അത് നികത്തുക വീണ്ടും അങ്ങനെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കന്ന് അതിലൊരു എന്തെങ്കിലും ഒരു മീതീ എന്തെങ്കിലും ഉണ്ട്
ഇല്ല ക്യാഷ് അവിടെ ഉണ്ട് മാറ്റിയതോ ഒഴിവാക്കിയതോണ്ട് അല്ലെങ്കിൽ ഫു ഒരു രൂപ കിട്ടിയാ പിന്നെ അതിക്കാണ് ഫുള്ളും അപ്പ അത എന്നും അങ്ങനെ തന്നെ ലാസ്റ്റ് ഇ ഫസ്റ്റ് ലാസ്റ്റ് രണ്ട അറനൂറ്റി തൊണ്ണൂറ്റും പിന്നെ എഞ്ചേതും
എല്ലാ പോയി അതൊക്കെ എന്നാലും നമ്മൾ അതിന്റെ ആ മ ഇല്ലെ പത്തുമണിചെടി നമുക്ക് കിട്ടുവോ
അതൊക്കെടുക്ക അതൊക്കെ നമക്ക് കൊടുക്ക ആ ഗ്രൂപ്പ്ന്നും ഒന്നും ലെഫ്റ്റ് ആക്കിയിട്ടില്ല ഞാൻ പിന്നെ ഇപ്പോ മഴയല്ലേ
ആ അതെന്റെ ഉമ്മച്ചിക്ക് വേണോന്ന് പറയുന്നുണ്ട്, എന്തെങ്കിലുംഅതൊന്ന് എന്തെങ്കിലും കിട്ടെ അ
അതും അതിലുള്ള എന്തെങ്കലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മക്ക് എടുക്കണം അല്ല അപ്പൊ അങ്ങനെ വിട്ടാ പറ്റുവോ
അതെന്നെ അത് നമുക്ക് നിനക്കറിയാല്ലേ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്.
അത അറിയാ പക്ഷേ ഇപ്പൊ മഴയായൊണ്ട് ചീ ചീനിക്കണം അപ്പൊ ഞമ്മള് വീട്ടിൽ കേറുമ്പ ത്തേനും മറ്റേതാവും അതോ കൈമഴിന്റെറത്
ആ എന്തയാലും അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഒ നമ്മള് എന്താണ് ഇതൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ഒന്നും ഇപ്പൊ നോക്കിയ പ്പ അനകത്ത് കാണാനില്ല
ആഹ അതെ ഐഡിയകളൊക്കെ മാറ്റിിക്കണ മറ്റല ചേർന്നപ്പളേ
ആ ആ അത് അതിന് എന്താണ് ഇതൊക്കെ നിനക്ക് എന്തോ പെന്ഡിങ്ങ ആയിട്ട് കിടൂല്ലേ മറ്റേത് ആായിട്ട് ഇങ്ങനെ പിിച്ചച്ച് വെച്ചിട്ടുണ്ടല്ലേ അത് കിട്ടാൻ സാധ്യതയ ഉണ്ടോ
ആ എന്നുംണ്ട അല കൊണ്ടരുന്ന അതൊന്നും കിട്ടൂല കിട്ടണെങ്കി കൊ
ആഹ ആഹ ഇരിക്കുന്നു, ആര് ഇരിക്കുന്നു ഇത്രയും രൂപക്കൊക്കെ. ഇത്രയും രൂപക്ക് കയം അതല്ലേ അതൊക്കെ ഇച്ചിരി പാടാണ് ച്ചൊക്കെ വിട്ട്
സുഖായില്ല അതൊന്നും ഇല്ലെങ്കിലും മാണ്ടില്ല എനിക്ക് മാറ്റേത് കിട്ടിയാ മതി സ്വർണ്ണം
കിട്ടും അതെന്താ നീ എത്ര എണ്ണം വാങ്ങിച്ചത് വെച്ചിട്ടുണ്ട്
ഞാന് അതൊക്കെ കൊണ്ടാണ് ഇൻക്കിപ്പ ഈ സാലറി കിട്ടാള്ളതേ ഏ ഇൻക്ക് രണ്ടെണ്ണം ഇന്റെതും ഉണ്ടൊന്ന് പൊർത്ത്ക്ക്ള്ളതുംണ്ട് രണ്ടെണ്ണം ഇണ്ട്
രണ്ടെ
ഉം കിട്ടുന്നാണ് കൊട്ന്നേരാ ർഞ്ഞ് അപ്പൊ ഇന്നലിം കൂടി എടക്കെടക്ക് മെസ്സേജ് വിടല്ണ്ട് അപ്പൊ വിളിക്കാ കൊട്ന്നെരാ പത്തൊമ്പാതിയല്ലെ കല്യാണം അപ്പത്തിന് വീട്ട്ക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞു അനിയന്റെ കല്യാണാണേ അപ്പൊ അതിന്റെ
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ അന്ന് ഓന അങ്ങനെ ക്യാഷ് ഇട്ട് തന്നതേനു
ആഹ് ശരിയാണല്ലോ നീ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അനിയന്റെ എത്ര ഇത്ര കോയിൻ എന്തിലോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്ന്ന് അവർ അനിയൻ തന്നൂന്ന് പറഞ്ഞിട്ട് അല്ലേ ആ ആഹ് അത് ആ ശെ ആ ശെ ആ എങ്കിൽ പിന്നെ വിളിക്കാവേ ആ